ആ
എന്തൊക്കെയാ വിശേഷങ്ങള് നല്ല മഴൊണ്ടോ? നല്ല സൗണ്ട് കേക്കൊണ്ടല്ലോ
ആ മയൊണ്ട് ഇവിടെ മയൊണ്ട് അത്യാവശം
ആ നല്ല സൗണ്ടാക്കി ഇത് ഷീറ്റിട്ടേക്കാവിടെ
ആ ഷീറ്റ് ഞങ്ങക്ക് പിന്നെ ഞങ്ങളെ അടുപ്പ് പുതിയ അടുക്കള ഇണ്ടാക്കി ഇണ്ടാക്കിനി അവിടുക്ക് ഷിറ്റിട്ടുക്കായാണ് ആ പൊറത്തേറ അത് ഞങ്ങടെ അടുപ്പുണ്ടല്ലോ ഇല്ല ങ്ങടെ അടുപ്പ് മറ്റേ സ പൊകടുപ്പ് ഉണ്ട് അവടിക്ക്
അകത്താവുലെ അത്
ആ അത് ഞാൻ പറയണേക്കി അതെന്താച്ചാലേ പൊകടുപ്പ് സുഖാണ്. പക്ഷെ അത് ഇവിടെ വലിയ അടുപ്പാ നമ്മള ഹോട്ടലിലൊക്കെ ഒണ്ടാവൂലേ
ആ ആ
ഹോട്ടല്ലത്ര അത്രയും വലിപ്പുള്ള അടുപ്പാണ് ഇവിടെ ങ്ങൾക്ക് ഇൻണ്ടാക്കി തന്നേക്കണത് അത് ആ പൊകേ ടടുപ്പ് ഇങ്ങനെ ആലുവടുപ്പ് വരുന്നേ സമയത്ത് ഉണ്ടാക്കിച്ചതാണ് ഞങ്ങള് അപ്പൊ അത് കാരണം ആ അടുപ്പ് ഞങ്ങക്ക് യൂസ് ചെയ്യാൻ പറ്റണില്ല കാരണം ഒരുപാട് വാർഗിന് ചെലവാണേ ഞങ്ങടെ മുയുവനും കൈഞീനു അടുപ്പുണ്ടാക്കിയപ്പോ കത്തിച്ചപ്പള് അതില് ഇമ്മ എന്താ കാട്ടിയേ പിന്നെ ഇവിടെ പൊറത്ത് അടുപ്പുണ്ടാക്കി നമ്മടെ സാധാരണ പണ്ടത്തെ അടുപ്പില്ലേ മൂന്ന് കല്ല് വെച്ച് ചെയ്യണേ
ആ അടുപ്പുണ്ടാക്കി പൊറത്ത്
ആ ആ
ഏ ഇപ്പൊ അന്നിട്ട് അയിലാണ് പിന്നെ കത്തിച്ചലും ഇതാക്കലൊക്കെ
ആ അടുപ്പുണ്ടാക്കിയന്നല്ലാതെ അതൊരു ഉപകാരത്തില് പെട്ടിട്ടില്ല
വലിയോരു കൊറേ വെറവ്
വെറകു വേണേ വെറകു നല്ലോണം വേണം ആ അടുപ്പിന്
ആ
നിങ്ങള് അടുപ്പത്തെല്ലാം ഇണ്ടാക്കല് ഏതാ ഗ്യാസ്മേല
ഞാന് രണ്ടുമേലേ ഒണ്ടാക്കും. ഓരോ നേരത്ത് ഒരോ തോന്നലാണ് ചിലപ്പോവിടെ തോന്നോ അടുപ്പ് കത്തിക്ക പൊറത്തൊക്കെ പോട്ടെ എന്നാ എല്ലാം വേഗാവും അടുപ്പത്തായ എന്താന്നോ നമ്മള ഒന്നണ്ടട് തൊടങ്ങിയ പിന്നെ അടു ഇപ്പ അയിന്റെ പിന്നാലെ നിന്ന് വേഗം ഫുള്ള് റെഡി ആക്കും അങ്ങനത്തെ ദിവസാവുമ്പോള് ഒരു പന്ത്ര മണിവരെ ഒമ്പതരാ അമ്പഴതേക്ക് ഫുള്ള് പണിയും കഴിയും. ഈ മറ്റൊരു ഗ്യാ അസമല് വന്നാല് ആ ഒരു ട്രിപ്പ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയിട്ട് പോയി ഫോണുമ്മേ കളിച്ചിരിക്കും ഉം അങ്ങനെയൊക്കെ കാട്ടും പിന്നെ കത്തിച്ചാ ധൈര്യണല്ലോ ഒന്നൊന്ന് തീയായില്ലേ
ആയില്ലേ
അങ്ങനല്ലല്ലോ
ഉം ഇതാ മറ്റേതഞ്ഞ നമ്മള് വറക് വെച്ച് ഓലക്കോടിൊക്കെ വെച്ച് കത്തിച്ച്ുണ്ടാക്കി അത
പിന്നെ കെട്ടു പോോയാലാ ഇല്ലാോ ബുദ്ധിമട്ട അപ്പൊ പിന്നെ പണി നൂള ഉം അന്നേം വരേണ്ട് നിങ്ങളള അതാണ് പ്രശ്നം
അതന്നെ അതന്നെ പ്രശ്നം അവവിടെ വയണ്ടോ
ൊ അറിയി ഞാനൊരു കാര്യംക്കാൻളിച്ചത്
ആഹ പറയ
ബിസിന ചെയ്യണണ്ട് അപ്പൊ അതില് എന്താണ് കയറാനല് അതിലൊരു ആളായിട്ട് കൂടാതും താല്പര്യംണ്ടങ്ങക്ക്
അ എന് വിസിനച്ചാ
ഞാന് നമ്മക്ക് കുറച്ച് വീടുകളിൽ വെച്ചിട്ട് അച്ചാറുകളൊക്കെ ഉണ്ടാക്കുക അക്കെ കുറച്ച ആൾക്കാരൊക്കെ കൂട്ടിട്ട് പരസ്യം ചെയ്യാൻ ആൾക്കാർ നമ്മൾ ഈ കമ്പനിക്ക് ആൾക്കാർക്ക് വലിയ ആൾക്കാർക്ക് പരസ്യം കൊടുത്താാല നമ്മള് തോനെ പൈസ അ നടക്കണ്ടേ അത് വേണ്ട നമുക്ക് വീട്ടില് സാധാരണക്കാരായിരിക്കണ ലേഡീസിന് കുറച്ച് വർക്ക് കൊടുക്കാം ഓലെക്കൊണ്ട് പ്രമോട്ട് പ്പിക്ക വെച്ചാല് ഓലെ നമ്മളെ പരസ്യട്ടുംങ്ങാണ്ട് നമ്മള് മുന്നോട്ട് കൊണ്ടു പോോവാ എന്നാല ഇങ്ങ ഇണ്ടാക്കണ അച്ചാറുകളാണ നിങ്കൾ കൂടാതെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന അച്ചാുകൾാണെങ്കിൽ നിങ്ങക്ക് ആ ഓർഡർ എടുത്തിട്ട് നിങ്ങക്ക് സെൽ ആാക്കാ നിന്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കണതാണെന്നണ്ടെങ്കില് ഉ ഷോക്കാർ എടുത്തല്ലോ ചച്ചലക്ക് സതാക്കാ അങ്ങനെ ഇത് ചെയ്താലും നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്ലാന് അങ്ങനെ ആലോചിച്ച അങ്ങന അങ്ങനത്തെൊക്കെ ഇഷ്ടല്ല അവന്നക്ക് നല്ല കൈ പുണ്യംണ്ടല്ലോങ്ങനെ
കണ്ടേ ഞാൻ ഞ ആ ഇഞ്ചിലാറെ ഇവിടെ ഉണ്ടാക്കൂ ഞങ്ങള എന്റെ അ്മായിമാ അതെ അച്ചാർട്ട ഭയങ്കര ഇഷ്ടണ ഭയങ്കര ഇഷ്ടണ പക്ഷെ ഇ ആരെങ്കിലും വേടി ച്ചോ ചച്ചെ കച്ചവടം ആകോന്നില്ല ഇതിൽ അങ്ങനെ നിന്നതാണേ
ഉം് ആട്ട ആ പയൊന്ന ഇല്ല അച്ചാറല്ലേ കേടരൂല്ലല്ലോ അപ്പഴതാവും തോറും സ്റ്റ് കൂടൊണ്ടിരിക്കുന്ന പ്രക് അച്ചാാര് പറഞ്ഞാല് അതാ ഞാൻ അ്മക്ക് എടുത്തത് നമ്മക്ക് ഞാൻീഈ വെജിറ്റബിൾ സലാഡ് ഈ എല്ലാ പച്ചക്കറും കൂടി കൂട്ടിട്ടുണ്ടല്ലോ ഒന്നേ
ആഹ ആഹ് മിക്സ്രശ
എന്നാ ആ മിക്സർ അച്ചട എന്നാ എന്താ ഉള്ളന്ന് അറിയോ നമുക്ക് ഈ പച്ചക്കറി ഷോപ്പ് നിന്ന് അാണ് അങ്ങനെ കയറി എടുത്താല് ബൾഗ്ായിട്ട് കുറച്ച്ധികം എടുത്താലേ തോലണ്ടാക്കും ഈ അങ്ങനെ നമ്മള് ചെയ്താക്കാൻ വേണ്ടി ഉണ്ടാക്കും്പമ്മള് നമ്മൾ കുറച്ചെല്ലാംല്ലാംണ്ടാക്കുക വലിയ പ്രബ്ലം ഉണ്ടല്ലോ മേടിച്ചിട്ട് അല്ലാം സെറ്റ് ആാക്കാ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനൊക്കെ പോയപ്പോ കണ്ടിരുന്നു പോലെ വാപ്പാക്കക്കതേമാതിരി ഫണ്ടായിപ്പണയാ ഒ വല്യ വല്യ റമ്മാള് നീല റൊമില്ലേ ബ്ലാക്ക് മൂടുള്ളന ചാകര അവ ആ പച്ചാറിന്റെ കടത്തി ബസറ്റ ഫുഡ് ആ ഫുഡ ആ പ്രവാസിിയ ആയിരുന്നു ഫുഡ് ഉണ്ടാക്കുന്ന ആള്യുന്നത് ഫുഡ്് മലയാികൾക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കണ അപ്പൊ ഇവിടെ വന്നിട്ട പോയി അങ്ങോട്ട് പോവാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയിട്ട് ആക്സിഡന്റ് വയ്യാതായിട്ട് മൂപ്പരിപ്പ്‌ മൂപ്പരിപ്പ നാട്ടിൽ സെറ്റിലായ അപ്പ മൂപ്പരിപ്പിവിടെ ഹോ ട്ടൽക്കും അതേപോലെ വീടുകളിലൊക്കെ കൊറെ വേണംന്ന് പറഞ്ഞോണ്ട് ഒരു ഓർഡർ ഉണ്ടാവുവല്ലോ അതിലൊക്കെ മൂപ്പര് കൂടും ആ മൂ ആ അങ്ങനെ വെച്ച്കൊടുക്കാനുള്ള സഹായങ്ങളൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെയാണ് വലുതായി വന്നത് ഇപ്പൊ വൽതായിക്കണ് മൂപ്പര് അപ്പ ഞാൻ വിജാരിക്കണ് എന്ന ഞമ്മ അങ്ങനെ എന്തെങ്കിലും അച്ചാർ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം പോലമാതിരി ഫുഡും ഉണ്ണിയപ്പോം നെയ്യപ്പൊന്നും വേണ്ട ഓല് മൂപ്പര് അതൊക്കിണ്ടാ ക്കെണ്ട് അതൊക്കെന്ന് പറഞ്ഞ കേടുവരുന്ന മുതലല്ല അച്ചാറ് കേട് വരില്ല നമക്ക് ആദ്യനല്ല തൊടങ്ങാ ആ പിന്നെങ്ങള് ഇതില് ഇതൊക്ക ഇണ്ടാക്കൊന്നോ അല്ലേ മീനും കടിക്കേം കല്ലുമ്മക്കായേം അങ്ങനത്തെ സാധങ്ങളൊക്കെ ഇണ്ടാക്കുന്നോ വേറച്ചി ഇതൊക്കെ വെച്ചുള്ള അച്ചാറൊക്ക എണ്ടാക്കലിണ്ടോ ഇങ്ങളമ്മ
ആ ഇവിടെ ഇവിടെ ആ ഇവിടെ ഞങ്ങളമ്മ ഇപ്പിണ്ടാക്കല് തൊടങ്ങേക്കണത് ന്നെ മറ്റേ ചെമ്മീനും മാങ്ങേ അത് തിന്നേക്കണ ഇങ്ങള് അച്ചാറ് ഞമ്മളെ ആ ഞമ്മളെ ഒണക്ക ചെമ്മീനില്ലേ ഓ ഓ ഉണക്ക ചെമ്മീനും പച്ച മാങ്ങേ അച്ചാറിടും നല്ല ടേസ്റ്റണ് ഇവിടെ ഉമ്മാക്കെ ഉണ്ടാക്കിയാലേ നല്ല ടേസ്റ്റാണത്
ആഹ് ശരി ആഹ്
നല്ല രസാണ് അപ്പൊ അങ്ങ് ഇം ആ
ഉം അതെ ഞമ്മളതല്ല അങ്ങാന്റ് പെരീക്കിണ്ടാക്കലൊള്ളൂ പുറത്തൊക്കെ അങ്ങനത്തെ പുറത്തൊക്കെ ഇങ്ങനെ ഇണ്ടേരിക്കുംല്ലേ അങ്ങനെ മേടിക്കാൻ കിട്ടോ തോന്നണല്ലേ പൊറത്തീന്നൊക്കെ
അത് ഞങ്ങള് എങ്ങനെ അത് ആ അച്ചാറ് മൺലാക്കതൊടങ്ങിയ വെച്ചാലേ ഒരു മുറി ഞങ്ങള് പെര്ന്നാക്ക് എന്റെ മൂത്തച്ഛന്റെ അവിടെക്ക് പോയി ഏ ഓല് വേറെ പോയിക്കണ് മൂത്തച്ചി അപ്പൊ അങ്ങനെ അവിടെ പോയ പ്പ്ളെയാണേ പിന്നെ ഇങ്ങനെ ഒരു അച്ചാറ് അവിടെ കണ്ടത് കുപ്പീല് അപ്പൊ ഞങ്ങളിങ്ങേ ചോദിച്ചാരുന്നു ഇത് എവിടന്ന കിട്ടി ചോയ്ച്ചപ്പോ ഇത് ഈ അച്ചാർ ഇവിടെണ്ടാക്കാ ഇവിടടു ത്ത് ഒരാളിണ്ടാക്കണ്ട് ഇണ്ടാക്കിയാണ് കൊടുക്കണതാണന്ന് പറഞ്ഞു ഏ അവിടന്നാണ് ഞങ്ങള് ഫസ്റ്റ് ഈ അച്ചാർ തിന്നണത്
ആഹ് അത് ശരി അപ്പൊ രസം തോന്നിട്ടുണ്ടാവല്ലേ
ആഹ് അപ്പ നല്ല രസോന്നി അപ്പ ഉമ്മാക്കത് തിന്നപ്പ തന്നെ മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ ചേർക്കിണ്ടാവും ന്നില്ലത് അത് ഉമ്മാക്കാ ആ
ചില സാധനങ്ങളൊക്ക നല്ല അതേപോലെ അടിപൊളിയാവും അവര് ചെയ്യും ചെലേന്റെ ചായ ഞമ്മക്ക് വേറെ വേറെ ഓരോന്നിലും കിട്ടുവല്ലോ
അറിയും ആതന്നെ അതൊരു കയിവാണ്
ഏ ഒരു ഫുഡിലെന്തൊക്കെയിണ്ട് എന്നിള്ളത് അറിഞ്ഞാലേ നമ്മക്ക് ഇണ്ടാക്കാൻ പറ്റുന്നത് ഒരു വല്യ കയിവാണ് അപ്പൊ ഇവിടെ ഉമ്മാക്ക് അങ്ങനെണ് എന്നിട്ടുമ്മാ ആ ഉമ്മാന്റെ ഐഡിയൊക്കെ വെച്ചിട്ട് അതേമാതിരി ഇവിടെ ഇണ്ടാക്കി അപ്പ ആ സെയിം ടേസ്റ്റ് തന്നെ ഈ അച്ചാറിനും ഉണ്ടായിനു
ആഹ് എൻക്ക് എന്ത്ര അനുഭവം ഉണ്ടായിക്കണുട്ടോ ഫുഡുണ്ടാക്കിയപ്പോ
ആ അപ്പൊ അങ്ങനെ ഇവിടിണ്ടാക്കി പിന്നെ ഉം
അങ്ങനെ തൊടങ്ങണേനെ പറ്റി നിങ്ങളുമ്മാനോട് ഒന്ന് സംസാരിച്ചോക്കിക്കോണ്ടി എന്നാ പിന്നെ മ്യു ച്ചലായിറ്റ് നമുക്ക് തൊടങ്ങാം അത് അതെന്നമ്മാ ആ ഒരു നല്ലൊരു പേരും തന്നെ കമ്പനിക്കേ നമക്ക് നല്ലൊരു പേരും കണ്ടം
ഉം നമുക്ക് തോനവായിട്ടത് തൊടങ്ങാൻ നോക്കണം
ആഹ് അതാണ്
എന്താറിയോ ഇപ്പൊ ഇത് ഇപ്പ ഇങ്ങത്തെ പരിപാടിയൊക്കെ ദേ നടക്കൂല നമക്ക് പൊറത്ത്
ഇപ്പോറത്തെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണേ ഇത് എന്നാലേ നമ്മളാണുങ്ങള് അല്ലെങ്കി നമുക്ക് അങ്ങനെ തന്നെ കൊറിയർ അയക്കാനായിട്ട് ഒരു വണ്ടിയൊക്കണ്ടാ ആക്കിയാലേ അതങ്ങനങ്ങട് പോവാ നമ്മളിങ്ങനെ അയിനാറ്റിറങ്ങി പോണന്നൊന്നു ല്ല അയിനൊക്കെ നമ്മളമക്കള് വലിയവരായില്ലേ ഓലൊക്കെ ആക്കിയാലും മതിയല്ലോ ഓല്ക്കു എന്തെങ്കിലും കൊടുത്തഴിഞ്ഞാല് ഉം
ഉം ഓൽക്കുഅത് പിന്നെ എന്തായി പോക്കറ്റ് മണിയായി ആ അതന്നെ ഏതായാലും ഞാൻമ്മാനോട് ഉണ്ടാക്കി തരാൻ പറയാ ഉം ഉം ഉം ഉമ്മാനോട്ഞാൻ
ഒരുവിധാ ഇന്നിപ്പോ വായിച്ചൊക്കേയിട്ടേ കൊറ്ച്ചൊരൊയ് വേര്ന്നു അപ്പംങ്ങന ഇര്ന്നപ്പം ഒന്ന് വിളിച്ചോക്കി ക്കിതാ ഞാനിക്ക്ത് ഇങ്ങന സംസാരിക്കണംനിണ്ട് പിന്നെ എപ്പളും എന്തൊക്കെ എങ്ങനെ തൊടങ്ങുമ്പ അയ്ന് ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അയ്ന്റെതില്ങ്ങനെ അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ങ്ങനെ പോവേരുന്നെ കൊഴപ്പം അ ചെയ്യ ഒരു ഇതിലാണ്
ഉം ഉം നമുക്ക് ഏതായാലും ചെയ്യാം നമുക്ക് ഏതായാലും തുടങ്ങട്ടോ ഞാൻ ഇമ്മാനോടും കൂടെന്ന് പറ് പറഞ്ഞ് പറയട്ടെ ഇമ്മ ഫുള്ള് സപ്പോർട്ട് ആണ് മ്മാക്ക്ത് വിറ്റ് പോയി കിട്ടിയാമതി ഇമ്മ എങ്ങനീണ്ടാക്കി
അത് പോകും ആ കാര്യത്തില് ഒരു പേടില്ല കാരണം ഞാം ഇഞ്ഞ് ഫോണില് വെറ് തെ നമ്മൾ എത്രയോ പരസ്യങ്ങൾ നമ്മൾ ഇട്ടിട്ട്ണ്ട് അപ്പൊ ഇപ്പന്ന് പറഞ്ഞാൽ ഇൻസ്റ്റോ ആയ്ട്ടും വാട്സ് സപ്പായ്ട്ടും ഫെയ്സ്ബുക്ക് എല്ലാ ആളുകളും ഉപയോഗിക്ക്ന്ന അയ്ലൊക്കെ ഇട്ടാ മറ്റുള്ളവര് കാണും ചെയ്യും പിന്നെഓല്ക്ക് നമ്മ വ അങ്ങനെ കൊടുക്കുന്നെ ഓല്ക്ക് അതൊരു സന്തോഷാവും ചെയ്യും അപ്പോല് എന്ത് ചെയ്യും നമ്മള് പറയുമ്പോ അത് പരസ്യടും അപ്പം മറ്റുള്ളവര് കാണും അ അപ്പോല് എൻക്വയറി നടത്തും നമ്മളെ നമ്പറെന്നെ നമ്മളയ്ല് ആദ്യൊക്കെ പോസ്റ്റിലിട്ട് കഴിഞ്ഞാല് നമ്മക്കെന്നെ എൻ ക്വയറി നേരിട്ട് വരും ഓലറിയാതെ നമ്മക്ക് ഒരുപാട് ഓർഡർ ട് ട്ടും അങ്ങനെയൊക്കെണ്ട് പിന്നെ ഓല് പരസ്യട്ട് പ്രൊമോട്ട് ചെയ്യ്ണയ്ന്ള്ള ഒരു വരുമാനം ഓല്ക്ക് കൊടുക്കുമ്പോ നമുക്ക് വല്ല്യരു ബുദ്ധിമുട്ടില്ലാതെ പോവും അപ്പം അങ്ങനെക്കേണ് ഞൻ അപ്പൊ കൊറ്ച്ച് കൊറ്ച്ച് തൊട്ങ്ങീട്ടൊള്ളൂ അപ്പൊ ഞാൻ തോന്നെ കോൾറ്റി ക്വാണ്ടിറ്റീൽ ഉണ്ടാക്കീട്ടില്ല മ് കൂടുതൽ കോണ്ടിറ്റി ഇണ്ടാക്കുമ്പോ നല്ലൊരു സപ്പോർട്ടിങും വാണം ഇണ്ട് പോണ് ണ്ട് ഇല്ല ഒരു പേടിം പേടിക്കണ്ട ആ കാര്ത്തിലൊന്ന ഒരു പടിം പേടിക്ക ണ്ട അഅ് സെയ്ലാവും ഉം ആവ്ണ് ണ്ട് അതുകൊണ്ടാപറഞ്ഞത് ധൈര്യായ്ട്ട് വേടിച്ചോര്ന്നെ വീണ്ടും വീണ്ടും വേടിക്ക്ണ്ട് അ കാരണം ആത് പറഞ്ഞാല്
ഉം
ള്ള ആ ഒരു റിസൾട്ട് കൊണ്ടാണത് അല്ലേ
ആഹ് ആഹ് ആഹ് അതെന്നെ നല്ല രസല്ലെ സാധനാണെങ്കിൽ കച്ചോടാവേ
ഏ പച്ചക്കറിൻ്റെ ഇത് ഒരുവിധാൾക്കാരൊക്കെ ഒരുവിധ ആൾക്കാരൊക്കെ ഈ പച്ചക്കറി നന്നായിട്ടാകുമ്പോൾ കൂട്ട്ണ് ണ്ട് ആ ചിലവർക്ക് ഏർച്ചിന്ന് പറഞ്ഞാലേ അത് ഫാറ്റ്ല്ലേ അങ്ങനെക്കെള്ള ആ ഒരു ഇതാണ് ഇതില് അത് വരുന്നല്ലല്ലോ പച്ചക്കറി എല്ലേന്ന് പറുമ്പോ ആൾക്കാർക്ക് ഒരു ഇതാണ് ആ കൊയ് പ്പണ്ടാവില്ല ഉപയോഗിക്കാന്ന്ള്ള ആ ഒരിതാണ്
അപ്പംപിന്നെ കൊഴപ്പല്ല ഏതായാലും നമുക്ക് ദിവസം പെട്ടെന്ന് നോക്കണം
ആഹ്
ഏ എന്താറിയോ നമ്മള് ഒരു പരിപാടി തൊട്ങ്ങ നമ്മൾ പെട്ടൊന്ന് തീർക്കണം അല്ലെങ്കിൽ അങ്ങനെ ലാഗായി പോകവും
അത് അങ്ങനേണ് പ്ലാനിങ് തക്ർതാവരുത് പ്ലാനിങ് പോലെ തന്നെ പരിപാടികളും നടക്കണം
നടക്കണം നെങ്കിലെ സക്സസ് ആവുള്ളൂ
ചായ കുടി പരിപാടിഒക്കെ കഴിഞ്ഞോ
ചായക്കെ കുടിച്ചു കടിയിന്ന് ചപ്പാത്തിയാ
ആ ആ രാ രാവിലെം ചപ്പാത്തി രാത്രിയും ചപ്പാത്തി പറ്റ ഒണങ്ങാള്ളെ പ്ലാനാന്ന് തോന്ന്ണു
ആ അല്ല രാത്രി ആ ചപ്പാത്തി ഉണ്ടാക്കല്ലോ ഫുള്ള് ചോറല്ലേ ഇവിടെ എല്ലാവർക്കും ചോറുണ രാത്രി നമു പത്ത് പരാടല്ല പകല രാവിലെ രാവിലെ ഇ എന്തെങ്കിലുംും ഇപ്പ എന്റെ മകനെ അപ്പ ഇഷ്ടല്ല നമ്മളീ അപ്പല്ലേ അത് ഇഷ്ടല്ല അപ്പൊ ഓൻ ഇങ്ങനെ ചപ്പാത്തിയ പിന്നെ ഭൂരി അങ്ങനൊക്കെ എന്തെലേ ഉള്ളൂ ഇപ്പോ ഞമ്മള അപ്പ ചൂടി അന്ന് ഓനന്ന് ചായ കുട്ടി അങ്ങനൊക്കെയാണ് ഇപ്പൊ കൊറ കുട്ടവക്ക് പലവര്ക്കും പല വിധമാണയാ ഒ തന്നെ എല്ലാവരും തിന്നൂലേ അതാണ് പ്രശ്നം
അത് ഇതേമാരി പറയുന്നുണ്ട് ഉം ഇവിട അങ്ങെ തന്നൊയിരുന്നു കടി മൂന്നാൾക്ക് മൂന്ന് കടീയിട്ട് ഉ വയാൻ പറയുന്നു ആഹ എന്താ ഉണ്ടില്ല ഇന്ന്ക്കട്ടാ വിളിക്കണ്ട് അ ശരി